ഹലോ
സൗണ്ട് കേൾക്കാമൊ
ആഹ് കേൾക്ക്ണ്ട്
എവടെ വീട്ടിലന്നെ അല്ലേ
വെള്ളം കുടിക്കുന്നത് കൊണ്ട് നന്നാവും ആഹ് ആഹ് കേട്ട് ഞാൻ പറയണ ക്ലിയറല്ലേ. ഇങ്ങള്ക് റെഡി ആയ അക്കൗണ്ട് ഉണ്ടോ ആ ഹലോ
എന്താ പരിപാടി ചോയ്ക്ക
ആഹ് ഇപ്പൊ വെറുതെങ്ങനെ ഇരിക്കാണ് ഫുഡഴിച്ച ഇങ്ങനെ ഇരിക്കാണ്
ഫുഡ് ഒക്കെ കഴിച്ചൽ കഴിഞ്ഞോ ഇവിടെ തുടങ്ങുന്നേ ഒള്ളു
ആണോ ആ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാ കഴിഞ്ഞീണ്
മഴയൊന്നും ഇല്ലല്ലോ
നിങ്ങൾ കഴിച്ചോ ഇല്ലല്ല മഴ ഇക്ക പോയിട്ട് മൂന്നാല് ദിവസായി
ആ ഇന്നൊക്കെ രാത്രി ഒക്കെ ഭയങ്കര ചൂടാണ് ഇവിടെ ഫേനൊക്കെ ഇങ്ങനെ നമ്മള് അതിന്റെ ചൂട്ന്ന് പോരുമ്പത്തേനും വിയർക്ക മഴക്കാലാണ് പറഞ്ഞിട്ട്
അതേ നല്ല ചൂടാണി ഇപ്പൊ
ഉം
പകലൊക്കെ എന്താ വെയില്
ഉം ഇന്നൊരു ധാരാളം വെയിലുള്ള കാരണം കൊറേ ഡ്രെസ്സൊക്കെ ഉണക്കിയെടുത്ത്
ആഹ് അതെ ജൂൺ മാസവാണ് നല്ല മഴ വരുന്ന ടൈമാണ് പക്ഷെ സ്കൂൾ സ്കൂളൊക്കെ ഓപ്പണിങ്ങ് ടൈമിലൊക്കെയേ
ആഹ് ഓപ്പൺ ടൈമില് മാത്രവേ മഴ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊക്കെ മഴ പോയി ഇപ്പൊ കാലങ്ങൾ സമയൊക്കെ മാറിപ്പോയി വർഷത്തിന്റെയൊ ക്കെ മറ്റേത് വർഷക്കാലമെന്ന് പറയുമ്പം ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇപ്പഴത്തെ വർഷം വേനലന്നൊ ക്കെ പറയണത് ഒക്കെ ഡിഫറന്റയി മാറി തുടങ്ങിയേക്കണ് പെട്ടെന്ന് മറ്റേതൊക്കെ പഴയ കാലത്ത് ആ കൃഷിയുടെ സ്ഥാനം ഉം ത്താ അപ്പൊ അ അങ്ങനെ പ്രത്യേകിച്ച് കാലാവസ്ഥ അല്ലേ എപ്പ വേണങ്കിലും മഴയും പെയ്യാം വെയിലും ധരിക്കും അങ്ങനത്തെ കാലാവസ്ഥയാണ്
മഴക്കാലത്ത് മഴക്കാലത്ത് വെയിലുമുണ്ട് വെയിലുണ്ടാകുമ്പോ മഴയും കിട്ടും അങ്ങനെ ഇപ്പൊ വേനലിന് മഴ പെയ്തല്ലോ
ആഹ് വേനലിനൊക്കെ മഴ പെയ്തിട്ട് ലാസ്റ്റ് ഇതൊക്കെ ബുദ്ധിമു മറ്റുള്ളവർക്കൊക്കെ വേനൽ മഴ കിട്ടിയോണ്ട്‌ ആശ്വാസം ഉണ്ടായി പല ഭാഗങ്ങളിൽ ലാസ്റ്റ് വേനൽ മഴ പെയ്ത ടൈമിലൊക്കെ ഇങ്ങനെ ഈ ഇത് വീണാർന്നു ആലിമ്പഴവൊക്കെ വീണാർന്നു
ആഹ് ആഹ്
അലിമ്പഴം വീണുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ
ആഹ് ഇവിടെ ഒരു വട്ടമുണ്ടായിട്ടുണ്ട്
ആഹ് ഞാനിതുവരെ നേരിൽ കാണാൻ പറ്റിയിട്ടില്ല
ആഹ് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട്
ടൈമില് ഇങ്ങനെ വീണ് അപ്പോ അവരൊക്കെ ഇങ്ങനെ വീഡിയോസ് എന്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് എനിക്കിങ്ങനെ സെന്റ് ചെയ്തായിരുന്ന് ഇന്നുണ്ടായ മഴക്ക് വന്നതാ ണ് ആലിമ്പഴം കണ്ടിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു
ട്രിപ്പ് പോയ സമയത്ത് ഊട്ടിക്ക് എങ്ങാണ്ടോ ട്രിപ്പ് പോയ സമയത്ത് ഉം നല്ല ഇതായിരുന്നു ബസിലാ വരുന്നത് അപ്പ എങ്ങനെയാ
ആഹ് ആഹ്
നല്ല ആഹ് എന്നിട്ട് ഇങ്ങനെ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കല്ലേ വിൻഡോന്റെ സൈഡിൽ കൂടി ഇങ്ങനെ കൈ ഇങ്ങനെ നമ്മടെ കൈക്ക് വന്ന് ഇങ്ങനെ ചാടും.
ചാടും ആ കഴിച്ചിട്ടുണ്ടാ അത്
ആഹ് ആഹ്
ഉം.
ഐസ്ക്യൂബന്ന ഐയിസ്ക്യൂ ബ് പോലെ.
ആഹ് അതിനാവും തണു പ്പുണ്ടോ നമ്മളെ ഫ്രീസറിലൊക്കെ വെച്ചുള്ള ആ ഒരു തണുപ്പ് ട്ടുണ്ടോ അതോ വെള്ളത്തിന്റെ ടേസ്റ്റ് ആണോ എങ്ങനെ വരുന്നത്
അതന്നെയാ നമ്മളെ ഐസ്സും കട്ടന്റെ ആ ഒരു സ്ട്രക്ചർന്നെ.
ഏഹ് ഏഹ്
അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ ഒരു ബോളായിട്ട് ഇങ്ങനെ
കാണാത്തവര്ക്ക് ഇങ്ങനെ കാണാനൊരാഗ്രഹം കണ്ടവര്ക്ക് അതൊര് സന്തോഷം കൗതുകം ആണ് ആ
ആഹ്.
ഇത്തവണ വെക്കേഷനൊക്കെ എങ്ങനെയൊക്കെയ ചെലവഴിച്ച്.
വെക്കേഷൻല്. ആ ഇൻക്ക് എക്സാമായിരുന്നു പകൽ രണ്ടു മാസാ വെക്കേഷൻ കിട്ടിയത് ഒരു മാസൊക്കേ ട്രിപ്പ് പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു ഒരു മാസം ഫുള്ള് എക്സാമിലായിരുന്നു. ഉം. ഫാമിലിന്റെ കൂടെ ഒന്ന് ട്രിപ്പ് പോയി റിസോർട്ട് എടു ത്ത് ങ്ങനെ താമസിക്കാന് അങ്ങനെ പോയി.
വൺ ഡെ ട്രിപ്പ് ആയിട്ടാണോ പോയെ?
ആഹ്. ഞങ്ങള് ഇവട്ന്നൊരു വൈകുന്നേരം ഈവനിംഗ് ഒരു അഞ്ച് മണിക്ക് എറങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്ക് ക്വറ്റ്യണായിരുന്നു റിസോർട്ട് അല്ലേ. അങ്ങനെ ഓലൊര് ടൈം ഷെഡ്യൂൾ ഉണ്ട് അങ്ങനെ രാത്രി ഫുള്ള് ഒരു രാത്രി ഫാമിലി ഫുള്ള് രാത്രി സ്റ്റേ ചെയ്ത് ഇങ്ങനെ ഒരു എന്റർടൈമെന്റ്.
കറക്റ്റ് ടൈമിന് എത്താനൊക്കെ പറ്റോ അതോങ്ങനെ വെക്കേഷൻ ടൈം ആവുമ്പോ ഇങ്ങന ഫുള്ള് യാ യാത്രകൾടാവുംമ്പ വാഹനങ്ങളും തൊക്കെ ബ്ലോക്കും കാര്യങ്ങളും അങ്ങൻത്തെതൊന്നും ഉണ്ടായിറ്റില്ല്യ
ഇല്ല ഞങ്ങള് എറങ്ങാൻ ലേറ്റ് ആയി നാലരയ്ക്ക് വരാൻ പറഞ്ഞതാണ്. ഞങ്ങളെ എത്താൻ ലെ റ്റ് ആയി ഞങ്ങളൊരു ഒരു ആറ് മണി ആറര ഏഴ്മണിക്കെ അയ്ക്ക്ണ് അവ്ടെത്ത്യേപ്പൊ.
എത്തിയപ്പോത്തിന് ആ
ആ റിസോർട്ടല്ലേ പിന്നെ അവ്ടെമ്മക്ക് കാണാൻ അവിട്ത്തെ സ്ഥലങ്ങള് ഇങ്ങനെ ഇതാ വിസിറ്റ് ചെയ്യ പിന്നെ മാക്സിമം സ്വിമ്മിംങ്ങ് പൂള് ക്യാമ്പ് ഫയർ. അവ്ടെ റിസോർട്ട് അറ്റാച്ചഡ് ആയിട്ടുള്ള ഓരോ കാര്ങ്ങള് അയ്ലൊക്കെങ്ങനെ എൻജോയ് ചെയ്യ ട്രിപ്പ ഡ്രിപ്പ് പോണ പോലെ ഒരോ സ്ഥലങ്ങള് ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോം ആ ടൈമ് കറക്റ്റ് ആയിരുന്ന് അവ്ടെത്തി ഞങ്ങളൊന്ന് ഒരു ആറര
യാത്ര പോകുമ്പോ വാഹനങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലത്തത് കൊണ്ട് തന്നെ കറക്റ്റ് എത്തിപ്പെടാൻ പറ്റിട്ടുണ്ടാവൂല്ലേ. മറ്റേത് ഈ വെക്കേഷൻ സീസ് സൺല് നമ്മളിങ്ങനെ ട്രിപ്പ് പോകുമ്പള് എല്ലാരും ഇങ്ങനെ പോണ ഒരു തിരക്കാവുമ്പോ വാഹനങ്ങളുടെ തിരക്കും ബുദ്ധിമുട്ടും. ട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മള് എത്തിപ്പെടാറില്ല ആ ടൈമില്. മഴയുണ്ടെങ്കി പറയും വേണ്ട അങ്ങനത്തക്കെ ഒരു അവസ്ഥേക്കാരം.
അത്ര ലോങ് ട്രിപ്പ് അല്ല ഇവിടെ എടുത്തായിരുന്നു ഒരു ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂറ്. ക്കൂറ് യാത്രയല്ല ഒരു എട്ത്തുള്ള റിസോർട്ട് കക്കാടം പൊയിൽ റിസോർട്ട്.
ആ ആ എല്ലാ ഫാമിലീസും കൂടെ അങ്ങനെ ഒന്നി ച്ച് വേറിയായിര്ന്നോ ആ റിസോർട്ട് അത് ന്നിങ്ങൾ മേത്രോ അങ്ങനെ
അല്ലല്ലാ ഞങ്ങള് ഇരുപത്തഞ്ച് ആ ഒര് മുപ്പെത് ആൾക്കാര്ണ്ടായിരുന്നു.
ആ ഇപ്പ അങ്ങനെയ്ണ്ട് നമ്മള് എല്ലാരും കൂടെ ഒരു റിസോർട്ട് എട്ത് ത്ത് അവ്ടെ എല്ലാരുംകൂടി ഒര് ദിവസം സ്പെന്റെയ്ത് പോരുന്നൊരു പരുവാടി ഇപ്പോ പു പൊതുവെ തൊടങ്ങിയിട്ട്ണ്ട് നാട്ടിലൊക്കെ മറ്റേ ന്നമ്മൾ ആഹ്. റ്റെ ന്നമുക്ക് എല്ലാ കുടുംബങ്ങളൊരുമിച് കാണാനും പറ്റും സംസാരി ക്കാനും പറ്റും ആ ടൈമ് എൻജോയ് ചെയ്യാനും പറ്റും. മറ്റെ ന്നമ്മ ന്നമ്മൾ ന്നല്ലെ ഫംങ്ങ്ഷനൊക്കെ കൂടുമ്പളല്ലെ എല്ലാ ഫാമിലികളൊക്കെ ഒരുമിച്ച് കാണാനൊക്കെ പറ്റ് റ്റു അത് കൊർച്ച് ടൈമേ പറയു അത് കഴിഞാ അവര് ധൃതി പിടിച്ച്അവര് പോവും ചെയ്യും. മറ്റേത് ഇങ്ങെനെയൊക്കെ സമയവുമ്പോ എല്ലാ വിശേഷങ്ങളും പറഞ്ഞിരിക്കും ചെയ്യാ കാണാൻ ത്തവരൊക്കെ ന്നമുക്ക് കാണാനും ന്നമ്മളെ മക്കള് തലമുറ അങ്ങെനെ ഇതയ്ന് ഇന്ന ആളുകളാ ന്നമുക്ക് പരിചയപ്പെടുത്തി കൊട്ക്കാനും അവർക്ക് പരിചയപ്പെടാനു ഒക്കെ ഒരവസരാണത്. ഇപ്പത്തെ തലമുറ ന്നമ്മളെ കുടുംബാംഗങ്ങളെ അറിയാതെ പോകുന്ന ഒരഅവസ്ഥയാണല്ലോ ന്നം ഇപ്പൊ ഈ ഫോണും ലോഗൊക്കെ ആയിട്ട് ന്നമ്മള് പുറംലോകായിട്ട് ബന്ധെല്ല കുഷ്ണാ പോണ് ന്നമ്മളിപ്പോ ഒര് ദിവസത്തേക്ക് ന്നമ്മള് വീട്ടിലെടുക്കോ അങ്ങനെയൊക്കെ പോയാതെന്നെ കൊർച്ച് എന്തേലും സംസാരി ച്ച് കഴ്‌ഞ്ഞാല് ന്നാല് മൂലെയില് ന്നാല് ഫോൺട് ത്ത് ഓരോരുത്തർ ഇങ്ങെനെ റീൽസും തോണ്ടിയിരിക്കായായിര്ക്കും അതാണ് പൊതുവെ പ് ത്ത ഒര് ഡ്രിങ് ആയി വെരുന്നത് അപ്പൊ ഇപ്പൊ ഇങ്ങെനെ ഒരു എല്ലാ ഫാമിലിയും കൂടെ റിസോർട്ട് എടുത്തിട്ട് ഒര്ദിവസം സ്പെന്റ് ചെയ്ത്ന്ന് കണ്ടു പോരുന്നുണ്ട് ഇപ്പൊ.
ഉം, ഉം
അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവായിട്ടെന്നെ അനുഭവപ്പെടുംലെ?
രാത്രി കിട്ട് ട്ടാണെങ്കിലും ഫാമിലി ഫുള്ളായിട്ട് ന്നമ്മൾ ഇര്ന്ന്ട്ട് അമ്മള് എല്ലാരും ഇണ്ടാകുമ്പോ ഫോണൊന്നും ഇണ്ടാവൂല. ഇപ്പൊ ക്യാമ്പ് ഫയറെന്നെ അന്ന് ഞങ്ങള് ഇണ്ടാക്കിയ ക്യാമ്പ് ഫയറെന്നെ അടിപൊളിയായിര്ന്നു പാട്ടൊക്കെ ഇങ്ങെനെ ച്ച് ട്ട് ഫോണ് കൊർച്ച് സമയത്തിന്ന് മാറ്റി വെക്ക. അപ് അപ്പതന്നെയാ അപ്പാണ് അയ്ന്റെ എൻജോയ്മെന്റ് മനസ്സിലാവ്ണത്. പിന്നെ ന്നമ്മള് റിയലൈസിയ്യാ ഓരോന്ന് ന്നമ്മളിങ്ങെനെ ഓരോന്ന് ച്ചിയ്യ്ണതും. ഉം അതെ, അതെ ഞമ്മള് ഒര് മാസത്തില് ഞമ്മളൊരു
ഒരു മാസത്തിലും വർഷത്തിലുംഒരിക്ക ആയിപ്പോയി തന്നെ ന്നമുക്ക് ഒര് ഫീലിംങ്ങ്സ് വേറെ അറിയാൻ പറ്റും.
അഹ
ഇപ്പൊ ന്നമ്മള് കുടുംബങ്ങളിലാണെങ്കിലും പോവെലും വിസിറ്റിയ്യെലൊക്കെ പൊതുവേ കൊറവാണല്ലോ? ഇപ്പൊരു കല്യാണങ്ങളാണെങ്കിലും പണ്ടെത്തെ കാലെത്ത് ഓരോ വീടുകൾ കേറി എർങ്ങി ട്ടായിര്ന്നു ന്നമ്മൾ ഓരോര്ത്തരെ ക്ഷണി ചാർന്നെ ഇന്നെത്തെ കാലെത്ത് ഒര് ഫോൺ കോളിൽ ഒതുക്കിട്ട് ഇന്നവിശേഷ് ശങ്ങൾ പർഞ്ഞ് എത്തിപ്പേരേണ്ടു ന്നുള്ളൊരു അ
ഫോൺ കോള് വളരെ ചുരുങ്ങിയിട്ട്ണ്ട് അപ്പൊ ഒരു ഇൻവിറ്റേഷൻ ഇപ്പൊ എ ഐന്റിം ഇതിന്റെക്കെ കാലല്ലേ ഒരു ടെക്നിക്കലായിട്ട് ഒര് സൈറ്റ് ക്രിയേറ്റ്യ്യ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഇണ്ടാക്ക അത അങ്ങെനെണ് കൊടുക്ക ഫേ
ഫോർവേടെയ്ത് കൊട്ക്ക ഗ്രൂപ്പിലുള്ള ലൊലും ഒക്കെ ഷെയെർ ചെയ്യ എത്താൻ പറയുന്നെര
ആദ്യൊക്കെ ഇൻവിറ്റേഷെൻ കാർഡ് നല്ലെ ഡെക്കെറെയ്യ്ത് ന്നമ്മള് ഇണ്ടാക്കി ഇങ്ങെനെ ഓരോ വീട്ടില് ഇങ്ങെനെ കേറി കൊടുക്കായിര്ന്നു. ഇപ്പൊക്കെ ഒര് വെബ്സൈറ്റ് ഒര് പേജില് ഒത്ങ്ങി. ഒര് പി ഡി എഫ് ഇണ്ടാക്ക ഇങ്ങെനെ ഇണ്ടാക്ക ക്രിയേറ്റ്യ്യാ. അഹ് ശെയ്റ്ചെയ്യ അതെന്നെ പല്ല മോ ണ്ടല്ലോ മം പല്ല മോഡലും നമ്മുക്ക് വേണ്ടിണ്ടാക്കാം എന്നാ നമ്മള് കാർഡാക്കി ഇറക്കണ അത്ര എക്സ്പെൻസ് ഇല്ലാനും അത് പഠിച്ചരു വ്യക്തിക്കാണെങ്കി വീ വീട്ടിലിരുന്നിട്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ്
ആഹ് ആ
ഡിസൈനിങ് ഒക്കെ പഠിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സെന്റ് ചെയ്യാം, പക്ഷെ നമ്മളെ എവിടെക്കെ അത് കുറച്ച് വരുന്നേ ഉള്ളൂ എന്നാലും
അപ്പ ആയിതുടെങ്ങിയ വരുന്നുള്ളേ ആഗതിക്ക താമസ ചെയ്യാതെ ഒക്കെ അതിലേക്ക് എത്തും, കാരണം ലോകം അത്രയും പെട്ടെന്ന് പെട്ടെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പ നമ്മളെ ചെറുപ്പകാലല്ലല്ലേ നമ്മുടെ മക്കൾ ക്ക്ൾ നമ്മള് മൊബൈൽ ഫോൺ പോലും കണ്ടിട്ട്ല്ലാത്ത കാലമാണ് ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും മൊബൈൽ ഫോണിന് മുന്നിലേക്കല്ലേ അപ്പൊ കാലം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുവ. ചെലപ്പോ നമ്മള് പ്രതീക്ഷിക്കാത്തതൊക്കെ നമ്മള് കുറച്ച് കഴിയും പ്രായം കൂടുമ്പോഴത്തേ നമുക്ക് കാണാൻ കഴിയും
ഉം
ഇപ്പൊ നമ്മള ഈ കൊറോണ ന്നെ നമ്മള് ഇത്ര കാലം പണ്ടത്തെ കാലങ്ങള അവരൊന്നും അറിയാത്തരുന്ന കൊറോണ പേടിച്ചിരുന്നീന്നൊരു കാലം ഉണ്ടായിറ്ന്നു
ഓഹ്
ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാ ഇങ്ങനത്തെ ഒരു ഭീകരന്തരീക്ഷം ആഹ് അപ്പോളാണ് ഫോണും അഡീഷന് കൂടിയത് ആ കാലഘട്ടത്തിലാണ് കുട്ടികൾ തന്നെ നമ്മളും എല്ലാരും തി തന്നെ ആ വീട്ടിലൊരു ഫോണ് ഇല്ല ആ നിർബന്ധ ആക്കപ്പെട്ട ഒരു സ്റ്റേജ് ആയാ ടൈമില അവിടന്നാണ് കുട്ടികള് മൊബൈലിലേക്ക് മാറിയത് ഉം ഇപ്പോഴും ടി വി ഉണ്ടെങ്കിലും ടി വിയിലൊന്നും കുട്ടികള് കാണാനോ ഒന്നിക്കില്ല ഒക്കെ ഫോണിൽ മാത്രമേ ഉള്ളൂ ടി വി അവിടെ വെറുതിരിക്കാനെന്നുള്ളു
അങ്ങനെ ആയി മാറിട്ടുണ്ട് അവർക്ക് ഫുഡ് കഴിക്ക
ഇപ്പ ടിവിൽ കിട്ടണതല്ല ഫോണില് ഫോണിൽ നമ്മളെന്താണോ ആഗ്രഹിക്കണുന്നത് അതാണ് സ്ക്രീനിന്റെ മുന്നിൽ വരുന്നത്
ആഹ് നമ്മളറിയാത്തത് പോലും മ ക്ക് ഇതിലൂടെ നമ്മുക്ക് കാണാൻ പറ്റണേ ആ ആ ശരി